എന്ത ആഹ കേൾക്കണ്ട്.
ആഹ് എന്തൊക്ക വർതാനം.
നല്ല വർത്താനം അവിടുത്തെ വർത്താനം എന്താ?
ഇവിടെ എന്താ സുഖാണ് അങ്ങനെ പോവണ്ട് മഴ്
മഴല്ല ഇല്ല.
ഏഹ ആഹ നെല്ലോൾ. ഇവിടെന്ന് അങ്ങനെ ഇന്നും മയല്ല നൽ ഇന്നലെക്കെ നല്ല മയനി.
ആഹ അതന്നെ
ആഹ എന്തെന്നട്ട് ആഹ ചായട കപ്പളോ കഴിഞ്ഞു അസർ നിസ്കരിച്ച അപ്പല്ല ചായടിലെല്ലാം കയിഞ്ഞ്
അവിടെ റേഞ്ചിന്റെ പ്രശ്നണ്ടോ ഹലോ ഹലോ ഹലോ ഹലോ
കേൾക്കുന്നില്ല
ഇവിടെ റേഞ്ചിന്റെ പ്രശ്നംണ്ടോ
ഇവിടെ റെയ്‌ഞ്ചണ്ടല്ലോ
ആഹ്
പ്പ കേൾക്ക്ണ്ടോ?
ആഹ് പ്പൊ കേൾക്കണ്ട്
ആഹ് എന്താന്നിട്ട് പഠിക്കാണോ?
അല്ല ഹൗസ് വൈഫാ ങ്ങളോ?
ആഹ് ഞാനും ഹൗസ് വൈഫെ ന്നെയാണ്.
ആഹ് കുട്ട്യൾണ്ടോ?
ആഹ് ഒരു കുട്ടിണ്ട്.
ആഹ്
ആഹ്
വൽത് വൽതോ ചെറ്തോ?
ചെറിയ മൂന്ന് വയസു ആയിട്ടുള്ളൂ.
ആഹ് ആഹ്
ആഹ്
അംഗലവാടീ പോവൽണ്ടോ?
ഇല്ല അങ്കലവാടിക്ക് ടീച്ചറ് ങ്ങനെ കൊടന്നാക്കാൻ പറയും ശി കുട്ടി പ്പോ കുട്ടി പോവൂല പിന്നെ ഞാൻ വല്ലാതന്നങ്ങന നിർബന്ധിച്ച് പറഞ്ഞെച്ചിട്ട് വ്ടടുത്തല്ല കൊറേ പോവാൻണ്ട്. പിന്നെ ആരൂല്ല കൊണ്ടാക്കാനൊന്നു.
ആഹ് ബുദ്ധിമുട്ട.
ഞമ്മളന്നെ ങ്ങനെ കൊണ്ടാക്കണ്ടേ അപ്പ പിന്നെ അയിനാഉ ടീച്ചറ് ടീച്ചറ് ഒ ഒന്നരാടൻ വീട്ടാട് വിൾ വിളിക്കും.
ഏഹ്
ആഹ് പിന്നെ കുട്ടി പോവൂല പോണില്ല ന്നൊക്കെ പറയുട്ടൊ.
ആഹ് അത്ര ദൂര ആകുമ്പോ നമ്മള് കൊണ്ടയാക്കി പിന്നെമ്മള പണി കഴിച്ചുമ്പത്തിന് പിന്നെ കൊണ്ടരാൻ പോവാനാവും.
ആഹ് അപ്പൊ അതൊരു അതൊരു അതെന്നാരു പണിയാണ്. പിന്നെ അയിലന്നല്ലാ റിസ്കെ ട്ക്കാതക്ക്ണല്ലേ അപ് ഞാൻ വിചാരിച്ചിനി അടുത്തൊല്ല വേഗ സ്കൂൾ എൽ കെ ജി യു കെ ജി അല്ല എൽ കെ ജി.
ആഹ് ആഹ് ആഹ്.
അങ്ങനെ ചേർക്കാ വിചാരിച്ച്.
ആഹ്.
പിന്നെന്തൊക്കെ?
പിന്നെക്ക സുഖം. എനിക്ക് രണ്ടു രണ്ടുട്ട്യളാ.
ങേ
വൽത് ആഹ് വൽത് അഞ്ചാം ക്ലാസ്സിലാ ചെർത് രണ്ടര വയസ്സായി.
ഓഹ് ന്നിട്ട് കുട്ടിയെവിടെ ഒറങ്ങാണോ?
ആഹ് ചെർതൊർങ്ങ ഓള് അസറാങ്കൊടുത്തേനേഷം ഒർങ്ങി.
വ വളും ങ്ങനെന്നെണ് ഇവളും ങ്ങനെന്നെ വളു പ്പസറാങ്കൊടുത്തേരാ ഒറങ്ങിയത്.
ആ ഞ്ഞിപ്പോ ഒൺന്നാ നൊലോളി
തെന്നെ.
ഉം നേരം വൈകി ഒർങ്ങിയല്ലേ.
ആഹ് ഞാം പിന്നെ ന്റെ ഞാൻ വേഗം പിന്നെ വേഗം ഒർക്കല്ണ്ട് പിന്നെ എത്രയാലും ഒറങ്ങൂലാ ഒറങ്ങൂലാ ഒറങ്ങൂലാർഞ്ങ്ങാണ്ട് അങ്ങനെ. പിന്നെ എങ്ങനെ ഒറങ്ങൂല ഒറങ്ങൂലാന്ന് പർഞ്ഞാലും പിന്നി ഓള ഒറങ്ങും. രസം കൊടുത്താലാണെങ്കിലും ഓള് ഒർങ്ങും പക്ഷേ ഒറങ്ങാം ഭയങ്കര മടിയാണ്.
ആഹ്, ഓളപ്പ നാട്ടിലന്നെ?
ആഹ് പ്പൊ ഇപ്പ ഇവടനേണ് നാട്ടില് നിക്ക്ണനേണ്.
വ്ട്ടില് ആരേക്കണ്ട്?
ഇബടെ ഉം ഇവടെ ഹസ്ബൻഡിന്റെ വീട്ട്ല് പിന്നെ കുക്കൾ ഒര് തെള
ആഹ്.
ഉപ്പല്ല ഉപ്പ മ മര്ച്ച് നല്ലപ്പ അവടെ?
ഇവടെ ഞങ്ങളും പിന്നെ മമിം രണ്ടേഎളേച്ഛമ്മാരും വൈഫ്ആളും.
എളേച്ഛൻമ്മാര് പെണ്ണ്ട്ടീനു.
ആഹ് രണ്ടാളും കല്യാണം കയ്ഞ്ഞു.
ങ്ങളും വൽതെയ്ക്കാരല്ലേ.
ന്നമ്മള് രണ്ടാമത്തെ വല്ല്യ ആള് വേറെ പോയിണ് ഞമ്മള വീട് പണി കയ്യാനായിണ്.
കയ്യാനായിണോ?
ആഹ്. ങ്ങളെ എളേച്ഛം കല്യാണം കയ്ചാ?
ഇല്ല്യാ കല്യാണം കയ്ഞ് ചില്ലാ.
ഉം, ന്നാത്തൂ ഏഹ് ന്നാത്തൂമാരില്ലാ?
ആഹ് ന്നാല് ന്നാത്തൂമാര്ണ്ട്.
കല്യാണം കയ്ഞ്ഞാ?
ആഹ് ഫുള്ള് കല്യാണം കയ്ഞ്ഞ്.
ആഹ്.
പിന്നെക്കെ എല്ലാരും വേറെ വീട് ആരുങ്ങനെ ന്ക്കാനുള്ളരു ഒയ് വ് സ്കൂള് സ്കൂള് മദർസാ അങ്ങനെ അങ്ങനൊക്ക ആയിട്ട്
ആഹ് ആഹ്. വീട്ട് പോവലില്ലേ? ആഹ് ക്ക് രണ്ടാള്ണ്ട്.
ആഹ് വെര്ല്ണ്ടാവൂലെ
ആഹ് വര്ല്ണ്ട് എടക്കൊക്കെ ഇങ്ങനെ ലീവ് ക്ട്ടുമ്പോക്കെ.
ആഹ്.
അയ്ന് സ്കൂള്ല്ലെങ്കി മദ്രസണ്ടാവും മദ്രസല്ലെങ്കി സ്കൂള്
അങ്ങനലെ.
ആഹ്.
വീട്ടില് പോവാറുണ്ട് ഞാപ്പ പെരുന്നാക്ക് പോയാ ആഹ് പതിനഞ്ചു ദിവസത്തോളം നിന്ന് വന്നാ പിന്നെപോയില്ലാ ഇനി പോവണം
ആഹ്
പിന്നെന്തെക്കെ സുഖം
അവിടാരൊക്കെയൊണ്ട് വീട്ടില്
വീട്ടിലിനിക്ക് ഉപ്പണ്ട് ഉമ്മണ്ട് പിന്നേ ഒരനിയത്തിണ്ട് ഞാനാ വലുത് പിന്നെ രണ്ടാനിയന്മാരാണ് അനിയത്തിന്റെ മേരേജിപ്പോ കഴിഞ്ഞ വർഷ കയിഞ്ഞ്
ആഹ്
പിന്നെ പിന്നേ രണ്ടനിയമ്മാര് ഒരനിയന് പ്ലസ്ടു പടിക്കാണ് ചെർത്
ഏഹ്
ഉം പിന്നെന്താ
പിന്നെന്തൊക്കാ
ഇന്നെന്താ കല്യാണന്തേലൊക്കെ ഉണ്ടായിരുന്നോ സൺഡേ
ഇല്ല ഒന്നുല്ലേനി അവിടേണ്ടായിനോ ഞാറാഴ്ചല്ലേ
ആഹ് ഈവ് ഇവ്ടെന്നണ്ട് രാവിലെ നിക്കാഹ്ണ്ടായിനി നേരത്തെ ഇറങ്ങ്യാലിണ്ടായിനി നിസ്കരിച്ചിട്ട് പോവാന്നിചാരിച് നിക്കാണ്
ആഹ് ആഹ് ഓഡിറ്റോറിയത്തിന്നാ
ആഹ് ഓഡിറ്റോറിയത്തിൽന്നാണ്
ആഹ് അതെന്നെ ആഹ് അതാ അതാണ് സുഖം ന്നാ പെര എരപ്പാവൂല്ല
ആഹ് ഈ മഴകാലത്താവുമ്പംപിന്നെ ആകെ ച ചാപ്ലി ആകെപ്പാടെ ആകെതായി
ഇതൊന്നും അറിയണ്ട വേറെന്താ അപ്പൊ അപ്പോനി രാത്രിക്ക് ഫുഡ്‌ വേണ്ടല്ലേ
ഇല്ല ഫുഡ് ഇല്ല ഏഹ് ഉം എന്താ അവിടുന്നെന്താണ്ടാക്കി
എന്നാ സാധാ ചോറും മീനും ഉപ്പേരിയും
ഏഹ്
ഒക്കണ്ട് പണിക്കാര്ണ്ട്
ആഹ് വീട് പണിന്റെ പണിക്കാരയ്ക്കരല്ലേ
ആഹ്
ന്നിട്ട് പണിയൊക്കെ കഴിഞ്ഞോ ഫുൾ പണികയിഞ്ഞോ
ഫുള്ള് വാതിലും ജനവാതിലും ഒക്കെ ണ്ടാക്കാൻ കൊടുത്തുണ്
ആഹ്
പിന്നെ നെലത്തിന്റെ പണി കഴിഞ്ഞ് ണ്
ആഹ് ആഹ്
പിന്നെ ഇപ്പ ഇന്ന് ഇൻട്രസ്ന്റെ പണിക്കാര്ണ്ട് ഗ്രിൽസ് വെക്കണ്
ആഹ് ആഹ് ആഹ്
ഉം ഓല്ണ്ട്
ആണല്ലേ
ഞ്ഞിപ്പോ രണ്ടീസം കൊണ്ട് മ് ഏഹ് വയറി ങ്ങാര് വരാന്ന് പർഞ്ഞ് സുച്ചക്കെ വെക്കാന്
ആഹ്, ആഹ്, ആഹ്
അങ്ങനെ ഓരോ പണികൾണ്ട് ചെർ ചെറീത്. ഏറെക്കൊറെ കഴിഞ്ഞീണ്.
ഉം.
റബ്ബില്ല വ്വലാദ്യത്ത് ഉം പാർക്കണംന്ന്ണ്ട്.
ആഹ്, ആഹ്, ആഹ് റബ്ബിഉൽ അവ്വലാവാനായല്ലോ
ആഹ്, എന്റെ ആങ്ങൾണ്ടെ കല്ല്യാണണ്ട് റബ്ബിയുല്ലവ്വല് മുപ്പെയ്ന്. അപ്പൊ അയ്ന്റെ മുന്നെ കുടിരുപ്പാണ്ട് കയിച്ചാല്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
അങ്ങനെ വിചാരിക്ക്ണ്ട്.
അഹ്, ആഹ് ഇങ്ങക്കാരെക്കെള്ളെ?
ഇന്റെ വീട്ടില് ഇപ്പല്ല്യ, ഉമ്മ ണ്ട്. ആറ് ഏട്ടത്ത്യൾണ്ട് രണ്ട് കാക്കാര്ണ്ട് ഒരനിയന്ണ്ട്.
ഏഹ്, ആർ എട്ടത്തിയാളക്കണ്ടോ
ഉം, ഞങ്ങള് പത്താളാ. ഏഴ് പെണ്ണും, മൂന്ന് ആണും.
ഓഹ്, വല്ല്യ ഫാമിലി അല്ലേ.
ആഹ്
ആഹ് മേം
വല്ല്യ ഫേമിലിയാണ്.
ആഹ്, അഹ് എന്താ
പിന്നെന്തൊക്കെ? കുട്ടിയൊടെ?
ഒറങ്ങാണ് ഒറങ്ങാണ്
ക്കാ
എപ്പളാന്നില്ല്യാ അത് ഒറങ്ങിയ പിന്നെ രണ്ട് മണിക്കൂറ് മൂന്ന് മണിക്കൂറ് അങ്ങനെയൊക്കെ തോനെ നേരം ഒറങ്ങും.
ഏഹ്
ഓറക്കാനാലാണല്ലോ മഗ് രി അമ്മള് മഗ് രിബ്സ്കരിച്ച്നോ ഖുർആൻ ഓത്തും പിന്നെ ത്ത് ഒന്നിനും പിന്നെ അയക്കൂല.
ആഹ്
ആക ആകെ കര്ച്ചിലേയികാരം.
ഉം
ഉം. പിന്നെ വിൾച്ച് വിൾച്ചാലും ഇങ്ങനെ നൊളോൾച്ചിങ്ങോണ്ടെന്നെയ്ക്കാരം പിന്നെ കൊറേ സോപ്പ്ട്ടാണ്ട്‌ അങ്ങനെ റെഡി ആക്കും.
അസർന്റെ ശേഷം. ഒർങ്ങ്യാലെന്നെ ഓല ചീച്ചില് മാറൂല.
ആഹ് അസർൻ്റേഷം ഒർങ്ങാനെന്നെ പാടി ഷെയ്താമ്മാര് ണ്ടാവുംന്നാ പറയാ.
ആഹ്. ഇപ്പം രണ്ടീസായിട്ട് വളും അയിന് കാത്ത്ക്കും. അസറാങ്കൊട്ക്കോളും.
എന്നാ ആയിക്കോട്ടെ ശരി
ഇന്നാ ആയിക്കോട്ടെ